എവ്ടെ പോയി ചായകുടിക്കല്ലേനി?
ചായല്ല. ചോറുണ്ണാ ചോറുണ്ടു.
ഉച്ചായല്ലൊ ലെ
ആഹ് ഏഹ്
വെയി വെയ്‌ലില്യാത്തരോണ്ട് സമയം ഒന്നും അറിണില്ല്യേ.
ആഹ് വെയിലില്ലാത്ത സമയൊന്ന അറീല. നല്ലൊരു മഴ പെയ്ത്പ്പൊ ഇവടെ. മഴ പെയ്ത് ചോർന്നു.
ഏഹ് ഇ അ ഇവിടെന്നാ രാവിലെ പെയ്ത്ണ്. നല്ല മഴ. പെരും മഴിം, കാറ്റും.
ആഹ് ഇപ്പൊ ചോർന്ന്ട്ട് പ്പൊ വെയ്ല്ന്റെ ലക്ഷണം ങ്ങനെ വെരാണ്.
ആഹ് ഇവടെ ആ മഴ ഒര് പത്ത്മണി... ക്കായപ്പൊ പെയ്ത്. നാല്ലോണം പെയ്തേട് കര്ൻ്റൊക്കട് പോയി.
ആഹ് കർന്റ് വന്നിലെ പ്പൊ?
ന്നേരം ആഹ്. ആഹ് വന്ന്, വന്ന്.
ചാർജായിലെ?
ഉം. ചാർജായി
ആഹ് ആഹ്
അല്ല അമ്മള് നേരത്തെ ആഹ് തി ഞാ ങ്ങളെ എന്താ ചെയ്യ് ണെന്നൊക്കെ ചോയിക്കണെ യാര്ച്ചിനി. കോട്ടൊര്മ ഏഹ് ങ്ങള് എന്താ ചെയ്യല്ന്ന്. അത് ഫുള്ളാക്കാൻ കഴിഞ്ഞില. അപ്പോത്ത് ഞാ വേറെ തെര്ക്കിലായി പോന്നിലെ.
ആഹ് കോടൊരുമല്ലെ. കോട്ടൊരുമ അതേയ് പിന്നെ ഒര് ആറ് മണി
അത് ങ്ങളൊന്ന് പർഞ്ഞെന്നാണി. അയിനെ തൊരത്താനെന്തെ വയ്യിണ്ടോന്ന്.
ക്കാറ് മൂടുന്ന സമയത്താണ് അത് വെര. ഫസ്റ്റ് മഴക്കാറൊക്കെ ണ്ടാവില്ലെ പ്പൊ ഇപ്പൊ പിന്നെ മഴ പെയ്ത് ആയില്ല. ആ മഴക്കാറ് മൂടി ങ്ങനെ നിക്ക്ണ ടൈമ് ല് ഒന്നായിട്ട് ഇങ്ങട്ട് വരും. ഒരാറ് മണി, ഏഴ് മണിയൊക്കെ ആവ് മ്പൊരു അ.... ച്ചെങ്ങനെ വരുമ്പൊരു മൂളക്കാന്ന്. ഒരു പാട്ട് പോലേണ് ഒന്നായിട്ട് ട്ട്ങ്ങ് ട്ട് മൂളി വരും ങ്ങനെ.
ആഹ്
ലൈറ്റ്ങ് കാൺണം എവടെ ലൈറ്റ് ച്ചാ അവിട്ക്കിങ് വരലാണ്. ഞങ്ങള് തുപോലെ ഔ ലൈറ്റൊക്കെ കെട്ത്തീട്ട് കൊറേ ദിവസം അങ്ങനെ ഇരുന്നങ്. ലൈറ്റ് ഇര്ട്ടത്ത് ഇര്ന്ന്ട്ട്. ആ വീടെ ഞങ്ങള് നിന്ന് ഞാ പാ ഞങ്ങള് വാടയ്ക്ക് നിന്ന വീട്ട്‌ല് നറയ്യെണ്ടെ. ഇ ഞങ്ങളത് ഫസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ എടുത്ത് വാടകയ്ക്ക് എവിടെയും കിട്ടാന്നിട്ട് ഒഴിഞ്ഞ് കിടക്കേന്നു ആവീട് അപ്പൊ അവര് പറഞ്ഞു ഇവരെ ഹസ്ബന്റിൻ്റെ ഫ്രണ്ടിന്റെ വീടാണ് അപ്പൊ പറഞ്ഞു നിങ്ങള് തൽക്കാലംഇപ്പൊ അവിടെ നിന്നോളിം ദൂരത്തേക്കൊന്നും പോണ്ട ആഹ് ഇവിടെത്തന്നെ നിന്നോളിം ഞങ്ങക്ക് വീട് പണി ക്കാനും സുഖല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഞങ്ങള് അങ്ങനെ നിക്കാൻ വേണ്ടി ഞങ്ങള് ഒരു മാസം മുന്നേ നേരെയാക്കാൻ വേണ്ടി പോയി അതില് മര്ന്ന് അടിച്ചു ആദ്യം അയിറ്റങ്ങക്ക് ഒരു മരുന്ന്ണ്ട് അത് അടിക്കണം
ആഹ് ആദ്യം ഇങ്ങളോട് പറഞ്ഞോ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളേ
അപ്പൊ ഞങ്ങക്കൊക്കെ അറിയാം അവര്അവടെ താമസിക്കുമ്പോ തന്നെ അങ്ങനെ ഉണ്ട്ന്ന് എല്ലാരും പറയണ് കേട്ടുണ് അവരും പറ ഏഹ് അങ്ങനെ അറിഞ്ഞിട്ടന്നെ ഞങ്ങള് പോണത് അയില് ഞങ്ങള് ഇത്ര മാത്രം ഒന്നും ഉണ്ടാവുന്ന് ഞങ്ങളും കരുതില്ലട്ടോ അയില് അതൊക്കെ പിന്നെ മര്ന്ന് മര്ന്ന് അടിച്ചിട്ട് കൊറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളു പിന്നെ അത് ഒക്കെ ചത്ത് ചാടട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ ക്ലീൻ ആക്കാൻ പോവാറന്നു അവര് എന്നിട്ട് അങ്ങനെ ഒരു ഒരാഴ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോ ഇങ്ങനെ ചാടിട്ട് ഇങ്ങളോട് പറയാ പിന്നെ കുന്ന് കൂടി കിടക്കാറുന്നു കുന്ന് കൂടിയിട്ട് ഏഹ്
ചത്താട്ടി അല്ലെങ്കി ജീവന് ഉണ്ടായിനോ
ജീവന് ഇല്ലതുണ്ട് ചത്തതുണ്ട് ബോധം കെട്ടിട്ട് പകുതി ബോധനിലൊക്കെ കടക്കണോരില്ലേ അങ്ങനീല്ല ആഹ് അങ്ങനീണ്ട് അയ്ലിങ്ങനെ ചാക്കിലിങ്ങനെ കൂട്ടി ഓരോ ചാക്ക് ഓരോ ചാക്ക് സിമെന്റ് ചാക്കുണ്ടാവില്ലേ നമ്മളെ ഏഹ് അങ്ങനത്തെ ഓരോ ചാക്കുകള്ങ്ങനെ പിന്നെ കൊടുന്ന് മുറ്റത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് മുറ്റത്തിട്ടിട്ട് എന്താ കാര്യം ചെ എണ്ടാവില്ലേ
ആ വെരും
അയ്ല് മുറ്റത്ത് അങ്ങനെ കൂട്ടീട്ട് ഞങ്ങൾ എന്താ കാട്ടിർന്ന്ന്നോ മണ്ണെണ്ണ ആണ്ട് ഒഴിച്ചങ്ങട്ട് തീയ് കൊടുക്കും ഏഹ് അയ്‌ല് അങ്ങട്ട് കത്തും ഒന്നായിട്ട് അതിൽ ഒന്നായിട്ട് അങ്ങട്ട് ക ത്തും അങ്ങനെ അങ്ങനെ മണത്താലും വേണ്ടില പോ പോവൂലെ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യംല്ലല്ലോ
ആഹ് അതന്നെ
ഓഹ് അയില കൊന്നേന് കണക്കില്ല പിന്നെ അടിച്ചു വാരിട്ട് ഇങ്ങനെ കൊണ്ടോവും വാ അവിടെ കൊണ്ടിട അടിച്ച് വാരുമ്പോ നമ്മളെ കണ്ണിലൊക്കെ പിന്നെ കണ്ണൊക്കെ ഇങ്ങട്ട് നീറും നമ്മള് ഈ ഉള്ളിയരീമ്പോ ഉണ്ടാവില്ലേ കണ്ണിനൊരു നീറല്
ആഹ് ആഹ്
അതേപോലെ അതിന്റെ ഒരാസിഡാണെ അതൊരു ആസിഡാണാ ജന്തുക്കൾക്ക്
അത് ആഹ് ഒരു ര് സൈസ് പിന്നെ ആ സാധനം മേലായി കഴിഞ്ഞിണ്ടെങ്കി ഇങ്ങട്ട് പൊള്ളി വട്ട
ഔ ഞങ്ങളതൊക്കെ പൊള്ളിട്ട് ശരീരം ആകെ അടയാളായ്രുന്നു
ആ അത് പോവൂല പിന്ന ആ കറുപ്പേ
ആഹ് കൊറേ ദിവസംണ്ടാവും കൊറേ ദിവസം ഇണ്ടാവും ഉം
ആഹ്
അയില്
ഇവടെ ഇന്റെ ഇന്റ ചെർത് ഇപ്പ ഇപ്പ ഞാ പ്രസവിച്ച ചെർതിന് മേല് വരേക്കും പൊള്ളീ ണ് റ്റങ്ങൾ വന്ന് ഇര്ന്നാട്ട് ഓലെ മേല്ന്നക്കർഞ്ഞാ കട്ടില്ലാത്ത തൊലിയല്ലേ.
ആഹ് അതെ അതെ അതെ
ഇന്നട്ട് ഞാൻന്റെ പുതിയാപ്പൾ നോട് പറയും ഈ സാധങ്ങളെ നശിപ്പിച്ചാൻ എന്തെങ്കിലും മര്ന്ന്ണ്ടെ ക്കുംന്നറയും എന്തൊരെടങ്ങാറാണ് ഇത് ഓടി ടട്ടെ പെരെ ആകും ചെയ്യാ അയ്റ്റങ്ങൾ ഔത്ത്ക്ക്‌ട് വരല്ലേ
ആ ഓട് ട്ട വീട്ടിൽ ഒന്നായിട്ട് ഉള്ള് കേറുവെ ഏഹ് മറ്റേ വാർപ്പിന്റെണെങ്കി കൊറേ അമ്മള് അവടെ ഹോ ഹോൾസൊക്കെ അടച്ചെങ്കി അങ്ങനെ വരൂല
ആഹ് വരൂല ഇന്റെ ആടെക്കെന്റെ വാപ്പ പിന്നെ മറ്റേ ഇതിന്റെ ഓട്ടന്റെ സൈഡിലൊക്കെ തലക്കണി വെക്കലാ ഒഔത്ത്ക്ക് ക്കെർണീന്
ആഹ് ഞാന് ഇന്നട്ട് കടക്കുമ്പോ ചെവീലൊക്കെ തുണി വെച്ചണ് ചെവീല്
ഇന്റെ രണ്ടാമത്തെ മൊക്കന്നെ തീർന്നൊറങ്ങും
ആഹ് ചെവില് തൂണി വെക്കുട്ടോ കുട്ടിയാൾക്കൊക്കെ വെച്ചൊടുക്കും കുട്ടിയാള പിന്ന എന്താ ഒന്ന് ഒറങ്ങീട്ട് അങ്ങട്ടും ഇങ്ങട്ടും തെരിയുമ്പോ ഓലത് ചാടില്ലേ
ആഹ് തന്നെ
ഇതീറ്റങ്ങളെ ദിറ്റങ്ങള് നമ്മളെ ചെവിയിലൊക്കെ
അയ്യേ ഇറ്റങ്ങളെ മണാണ്ലെ ഒര്ജാതി വാസനേണ് ഐറ്റങ്ങളെ
ആഹ് മണം പോട്ടെ നമ്മളെ ചെവിന്റെ ഉള്ളില് കേറി തലച്ചോറിക്ക്യത്രെ പോക തലച്ചോറിൽ ഇങ്ങനെ പെറ്റ് പ്പെര്ക്കുന്ന് പെറ്റ് പെര്ക്കുന്ന് ആഹ് പെരുകുന്നാന്ന് പറയി അതൊക്കെ കേട്ടിട്ട് ഭയങ്കര പേടിയാർന്ട്ടോ അയിന് ഞങ്ങള് ചെവി കുട്ടിയാൾക്കൊക്ക ചെവില് തുണി വെച്ചൊട്ക്കും ഞങ്ങളൊക്കെ വെക്കും ഞാൻ നടക്കുമ്പോ നാർത്ത ഒർക് കടന്ന് ക്കൊറച്ച് ചയിമ്പൊകാണ ഇങ്ങനെ കാലു
ഇവിടുന്ന് മെഡിക്കൽ ഷോപ്പ്ന്ന് ലേസം പഞ്ഞി വാങ്ങിണ്ടായിനു മൂക്കിലും മരിച്ച്ണന്റെ മുന്നേ ലേസം മൂക് മൂക്കിൽ ഒക്കേസം
ഇന്നട്ടേയ് പിന്നെ ച്ചെവീന്റെ ഉള്ള്കൂടെ ഇങ്ങനെ കേറൂലേ അപ്പൊ ഒന്ന് ഒറ റങ്ങിയാ കാണാ കാലൂമേരിച്ച് മേലക്ക് കേറി വര്ന് ഒക്കെ മേലെ
ആ ആഹ് ശരി ഇത് നേരം വെളുക്ക്ണ വരെ പൊർക്കി എറിയാനേ നേരൊള്ളെയി
ആഹ് അയിൽ അത് ഇട്ക്കാ കൊല്ല ഒരറ്റ ഞക്കല അങ്ങനെ ഞെ ക്കി ഞെക്കി കൊല്ലും അല്ലാതെ എറിഞ്ഞിട്ട് കാര്യല്ല.
ഞാൻ ഞാൻ നെക്കലല്ല ഞാൻ എന്താറിയോ കാട്ടല് ഞാൻ അയിന്റെ ആ തലല്ലേ അത് പുടിച്ച് കാണ്ട് ഒടിച്ചും ഞാന് ഇന്നട്ട് ആട് എറിയും ഇന്നാ പിന്നെ നീച്ച് വരൂലല്ലോ. ഹ് ഹ് ആഹ് ഹയ് വല്ലാത്തൊരു എടങ്ങേറ്ള്ളെ ഒരു സാധനാണ് അയ്റ്റങ്ങള് പിന്നെ ഉം ഇൻക്ക് ഇൻക് തോന്ന്ണ് വൈല് ചൂടുള്ള സമയത്താ എറങ്ങണ തോന്ന്ണ്ട്ലേ
മഴേന്റെ സമയത്ത് ഓല് പാ പാറി വരും ദൂരെ എവിടേലുഉണ്ടെങ്കി പക്ഷെ വെയിൽ ആകുമ്പോ ഇങ്ങ പൊറ
ആഹ്
ഉള്ളില്ല്ലോരൊക്കങ്ങട പോർത്ത് കേറങ്ങും
ആഹ് അറങ്ങും ചെയ്യന്ന്ണ്ട് ഇൻക്ക് തോന്നി ഇന്ക് തോന്നിയ അങ്ങനെണ് ഈ വെയില് സമയത്താണ് സമയത്താണ് ഇതയ്റ്റങ്ങൾ നല്ലോം വന്ന് പേരുകണന്ന് ആഹ്
ആഹ് അതെ അതെ ഇവരെ വീട്ടിൽ പി ഒരു ആറേഴ് റൂമളൊഒക്കെണ്ട് ട്ടോ അങ്ങനെ അവിടെ റൂമ് തീരില്ല ഓഹ് വല്യാ വരാന്തൊക്കെണ് പൂമുഖം തന്നെ നമ്മള് രണ്ട് റൂമ് മൂന്ന് റൂമ് കൂട്ടിയ ഒരു പൂമുഖാണ് ട്ടോ ഇന്നിട്ട് അയിലൊക്ക പാട ഞങ്ങളെ തട്ടിക്കൊട്ടി നേരക്കിയ പണിന്റെ പൊ ആഹ് ആലോയിച്ചുടാ ഹ് ഹ് ഹ്
ആഹ് ആ ഈ ഇനിക്ക് തോ ഇന്റെ നാത്തൂ തൂന് ഇതേ മായിരി പിന്നെ ഓൽക്ക് റോഡ് ആഹ് മറ്റേ റോഡ് വരുന്നതിൽ പേര പോയി ന്നിട്ട് ഓല്പ്പതേമായിരിങ്ങൾ പറഞ്ഞ മായിരി ഒരു പേരെല നിക്ക്ണെ ഒര് പയേ ഒര് തറവാട്ടിലാ ന്നിട്ട് ഓള്ണ്ട് ന്നാള് ഗ്രൂ ഗ്രൂപ്പില് ഫോട്ടോ ഇട്ട്ണ് ഇതേ പോലെ ങ്ങള് പറഞ്ഞമായിരി എത്രങ്ങാനുആണ് സാധനം വന്ന് കൂടി ത് അറിയോ ഇൻക്ക് തോന്നാ അയിറ്റിങ്ങക്ക് ഈ പയെ കട്ടിലൊക്കെ കണ്ടാല് അയിലൊക്കെ
ങ്ങളെ നാത്തൂന്റെ വീട് ഇങ്ങനെ ഹൈവേ റോഡ് ന്നിട്ട് പോലാണോ
ആഹ് ഹൈവേ റോഡ് മറ്റേ നാലുവരിപ്പാതന്റെ ആഹ് റോഡ് ണ്ടല്ലോ
ആഹ് അപ്പൊ നമ്മളൊക്കെ ഏകദേശം ഒര് അപ്പൊ ങ്ങളെ നാട്ടുകാരൊക്കെ നമ്മളെ ഭാഗത്കൂടാണ് ന്തായാലും സ്ഥലപ്പേരൊന്നും പറേണ്ട ഹി ഹ് ഹ്
ആഹ് ഹ് ആ അതെ പിന്നെ
ഓ അഹ്ശരി
അവ ഓള് ഓളെ ഗ്രൂ പ്പില്ണ്ട് ആ ഗ്രൂപ്പില്ണ്ട് ഇന്നിട്ട് ഫോട്ടം വിട്ട്ണ്ട്ടോ അപ്പൊ ഞങ്ങള് ഞങ്ങൾകെ അത്ഭുതട്ട കാരണം ഇബടെന്ന അത്ര ഇല്ല ഓള്ങ്ങട്ട് കാണിച്ചെരാ ഈ മരത്തിന്റെ കൗക്കോലുമലും ഓടുമലൊക്കെ ഇങ്ങട് പ റ്റിപിടിച് നിന്നിട്ട് ഓട് കാണില്ല ഈറ്റങ്ങൾ ഇങ്ങനെ തിങ്ങക്ക
ച ക്ക ക്കല്ലേ വെൽപ്പത്തിലേ ഓരോ ഉരുളകള്ങ്ങനെ മോളില് ട്ടോ എവിടെന്നോ പി ഓൽകന്ന് പ ഇതൊക്കെണ്ടയ് പിന്നെ ഓട് ട്ട വീട് തട്ട്ണ്ടാവില്ലെ തട്ട്മല ആ മോൾ മോളിലിങ്ങനെ തട്ടിന്റെ ക്കെ ഓരോ ചക്കയുടെ വലുപ്പത്തിങ്ങട്ട് ണ്ട് ങ്ങനെ നിക്കും അതൊക്കെ ണ്ടാമ്മൾ പെടും ആകെ അങ്ങട്ട് എളകി മറ്ന് അയ്
രണ്ട് സൈസ് കളറുണ്ട് ല്ലെ ഈറ്റങ്ങള് കറുപ്പുംഉണ്ട് വേറൊരു കളറും ഉണ്ട്
കറപ്പും
ഒരുത തവിട്ട് ആ തവിട്ട് കളറ്ള്ളതുണ്ട് ആ രണ്ട് കളർള്ളായിറ്റാളെ തവ്ട്ട് കളർള്ളല്ലതുകാണ് ണ്ട് കറുപ്പും ഉണ്ട്
ശരി
തീ ഞാൻ ഞങ്ങള് ഇങ്ങട്ട് എന്തയ്തൊക്കും അറിയോ പിന്നെ ആറ്റ ഞങ്ങള് എന്ത്യ്തക്ക റിയോ ഈ പിന്നെ ലേറ്റ് ഒക്കെ ഓഫ് ആക്കിയാണ്ട് തട്ടില് വെള്ളം എടുക്കുട്ടോ വെള്ളം എടുത്തിട്ടാ അയ്ന്റെ നട് ടുൽ വെളക്കത്തിച്ചക്കും അ അ ങ്ങട് വൾ ക്കത്തിച്ച ഇതിറ്റങ്ങൾ്പ ആ വെള്ള ഈ ഒരു ചെമ്പട്ടിൽ വെള്ളം എട്ക്ക ന്നട്ട് അയ്ന്റെ നടുവിൽ ഈ ഒരു വൾ ക്ക്ത്തിച്ചേച്ചട്ട ലൈറ്റ് ഒക്കട ഓഫ് ആക്ക അപ്പൊന്നാല ആ വെള്ളത്തിക്കന്ന് ചാടല്ലോന്ന് നേരിച്ചാട്ട് ഇതിറ്റിയങ്ങളെ പരിപാടി എത്താ ആ ചമ്പട്ടിന്റെ തുമ്പത്തും ബൾക്കുമലും കയറി ത്ർക്ക ന്നാലും വള്ളത്ക്കേറ്റ ചാടുല്ല
ഇല്ലല്ല ഓ പാറ്റാളയ് പാറ്റാള ആണെങ്കി വെള്ളത്തിൽ ചാടു ട്ടോ ഇറ്റങ്ങൾ വള്ളത്തിലും ചാടൂലേ എന്നാ ശരിട്ടാ
ഇറ്റ അമ്മാതിരി ബുദ്ധില്ലാ സൻതളാ ആ ആ ശരി